ഹലോ ഹലോ
ആഹ് പറഞ്ഞോ കേക്കാം
കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ
ആഹ് ഒണ്ട് ആഹ് ഒണ്ട് ഒണ്ട് ഒണ്ട് ഒണ്ട് പറഞ്ഞോ
ആഹ് സുഖാണോ
ഓഹ് സുഖായിട്ടിരിക്കുന്നു
ഉം മഴെക്കെ
മഴ ഒരു ഉച്ച വരെ ഉണ്ടായിരുന്നു പിന്നെ പെയ്തിട്ടില്ല
നിങ്ങൾക്ക് ചക്കയും മാങ്ങയും ഒക്കെ ഉണ്ടോ എങ്ങനെയാ മീൻസ്
ഓഹ് ഒണ്ട് ഒണ്ട്
മാങ്ങയൊക്കെ എന്തെങ്കിലു ഒക്കെ ഉണ്ടാക്കുവോ ചാക്കേ എന്തെക്കെ ഉണ്ടാക്കു
ആഹ് അണ്ട് നമ്മള് ചക്ക വെച്ചിട്ട് അച് ഏഹ് മറ്റത്ത് മെയ്നായിറ്റ് നമ്മള് സ്നാക് സ്നാ സ്നാക് പെട്ടത് ഏഹ് വറുത്ത് വെക്കും
ഓഹ്
ആഹ് പിന്ന അതുകൊണ്ട് ചെലപ്പ ഈ പു എന്താ പറയാ നമ്മളീ ചക്കപ്പുഴുക്കില്ലേ
ആഹ്
ആഹ് അതുണ്ടാക്കും പിന്ന ആഹ് അതാണ് പിന്നേം കുറച്ച്കൂടെ എളുപ്പം പിന്ന ആമർ അട ഉണ്ടാക്കും അത് വെച്ചിട്ട്
ചക്ക പഴുത്ത ചക്കയും കൊണ്ടല്ലേ ചക്ക
അഹ് അതെ അതെ അതെ ആ പഴുത്ത ചക്ക വെച്ചിട്ട്
ഉം ഉം
ഉം പിന്നെ പഴുത്തത് തന്നെ വേണം നമുക്ക് ട്രൈ ചെയ്തെടുക്കാം.
ചക്ക പഴുത്തത് ഓ പഴമ്പരി ഒക്കെ ഉണ്ടാക്കുന്ന പോലെയാണോ?
ആഹ് അതെ അതെ അതെ ഏകദേശം ആ ഒരു സ്റ്റൈലായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം.
അത് ഞാനിതുവരെ കഴിച്ചട്ടില്ല അതങ്ങനെ നല്ലാണോ?
ഓഹ് നല്ല ടേസ്റ്റാ അത്ങ്ങനെ വെച്ച കഴിഞ്ഞാൽ നല്ല മധുരം മധുരമുള്ള ചക്കയാണെങ്കിൽ അത്രയും നല്ലത
അത് നന്നായി പഴുത്ത ചക്ക വേണോ അതോ മീടി ഇരിക്കുന്ന ചക്ക വേണോ എങ്ങനെ
പഴുത്ത വേണം നല്ലോണ്ണം പഴുത്തത് വേണം എന്നാല ആ കടിച്ചെടുക്കുമ്പോ ആഹ് അത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ് പ പോരുള്ളു. കണം അപ്പോ നല്ല മധുരമുള്ള ചക്കയും കൂടെ ആണെങ്കിൽ ആം എന്താ പറയുക നല്ല ടേസ്റ്റും ഉണ്ടാവും നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും.
അപ്പൊ ഈ കുഴച്ചക്കണോ വരിക്കച്ചക്ക ആണോ ഏതാ കുഴച്ചക്കണോ എടുക്കുക.
പിന്നെ കൂഴച്ചക്കയാണ് പിന്നെയ നല്ലത്.
അതും കൊണ്ട് ആഹ് കിട്ടുവ അങ്ങനെ നന്നായിട്ട്.
ഓഹ് കിട്ടാണ്ടന്നുമല്ലേ കാരണം നമ്മളെ പഴ പൊരിക്ക് ഉണ്ടാക്കുന്ന പോലെ ഒരു ബാറ്ററിൽ മുക്കുമ്പോ അത് എന്താ ഓഴിലേക്ക് ഇടുന്നു കിട്ടാണ്ടൊന്നുമില്ല.
ആഹ് എനിക്ക് സത്യത്തിൽ പഴം പൊരി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാന ഈ ചക്കപ്പൊരി അങ്ങനെ കഴിച്ചിട്ടില്ല അപ്പോ പിന്നത് ചോദിച്ച ഈ പച്ചചക്കൊക്കെ വറക്കുഎല്ലോ ലേ
അഹു പച്ചച്ചക്ക ഒക്കെ വർക്കും കുറച്ചക്കെ വറ്ത്ത് വെച്ചിട്ടുണ്ട്.
ചക്ക പപ്പടം എന്ന് പറയുന്നൊരു സാധനം ഇല്ലേ.
ആ ഉണ്ടണ്ട്ണ്ട്.
അതുണ്ടാക്കിയോ.
ഇല്ല അതുണ്ടാക്കിട്ടില്ല അത് കുറച്ച് പാട ഉണ്ടാക്കാണ് അപ്പൊ അതുകൊണ്ട് അത് ഉണ്ടാക്കിയില്ല.
അതെന്താ അത്രെക്ക് ഹേ അത് വേവിച്ചിട്ട് ഉണക്കിടുക്കണ അല്ലെ അങ്ങനെ എന്തോ അല്ലേ
അതെ അതെ വേവിച്ച് പിന്നെ അത് എന്താ പറയാ.
അത് ഹേ മിക്സ് ആക്കി എടുത്ത് എന്നിട്ട് അത് പരത്തി അങ്ങനെ ഉണക്കി എടുക്കണം അതപോലെ. ഇപ്പ പോരാത്ത ഇപ്പോ മഴൊക്കെ അല്ല അത് ഭയര പാടാണ്.
ആഹ് വെയിലുണ്ടായിരന്നപ്പോ പറ്റുവായിന്നല്ലേ.
ഇല്ല അപ്പത്തേക്ക് നമ്മുക്ക് വെയിലായിരുന്ന സമയത്ത് നമുക്ക് യാ ആ എന്താ ഇതേപോലെ അധികം ചക്ക കിട്ടിയിട്ടില്ല മൂത്തായി പരിവത്തിനായിട്ടുള്ള ചക്ക കിട്ടിയിട്ടില്ല.
ആഹ ആഹാ അപ്പം ഈ മുസ് ആഹ അപ്പൊ ഈ മാങ്ങ കൊണ്ട് ചക്ക കൊണ്ട് അച്ചാറി ഇടുവോ.
ചക്ക കൊണ്ട് അച്ചാറ് ഞാൻ ഇതുവരെ കേട്ടിട്ടുല്ല.
ആ കേട്ടിട്ടില്ല. ഞാനും കണ്ടിട്ടില്ല പക്ഷെ അതാ ചോയിച്ചത്. ഇനി അറിയില്ല ഓരോ സ്ഥലത്തെ എങ്ങനെയ ആയിരിക്കുംന്ന് അറിയത്തില്ലല്ലോ അതാ ഞാനിങ്ങനെ ആ
പറയാൻ പറ്റില്ല. ഇല്ല ഇപ്പ വേറെ ഓരേ സ്ഥലത്ത് നമുക്ക് എവിടെലുക്കെ പോകുമ്പോ ഇങ്ങനെ കാണാൻ പറ്റുമായിരിക്കും ചിലപ്പോ ഇതേപോലെ കൈ കൊണ്ടച്ചാറെക്കെ ഇട്ടത്
ആ ചക്കച്ചാറ് മാങ്ങയാണെങ്കിൽ നമുക്ക് അച്ചാർ ഇടാം ല്ലേ, മാങ്ങ മാങ്ങ എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ടോ?
കുഴപ്പമില്ല ഇപ്രാവശ്യം കുഴപ്പമില്ലാണ്ട് കുറച്ച് കിട്ടയിട്ടുണ്ട് അപ്പോൾ അതാ വെച്ചൽ നമ്മള് കൊറച്ചച്ചാറ് ഇട്ട് വച്ചിട്ടുണ്ട്.
മ്. ഹ്...
ആഹ്.
ഈ മാങ്ങ എങ്ങനെ ഒണക്കിവക്കുന്ന അങ്ങനെ എന്തെങ്കിലുക്കെ ഉണ്ടോ?
ആഹ് അത് ഈ പ്രാവശ്യം നമ്മള് ചെയ്യുന്നില്ല.
അതെന്താ?
ആത് വെയിലില്ലാത്തത് കൊണ്ടല്ല ഇപ്രാശ്യം അത്‌പിന്നെ ചെയാനുള്ളൊരു സമയം കിട്ടിയില്ല.
ആഹ് ആഹാ.
അഹ്‌
ഓക്കെ.
ഇന്നലെ
ആം പിന്നെ വേറെ മാങ്ങ കൊണ്ട് മാങ്ങ കൊണ്ട് പിന്നെ ഐസ്ക്രീം ഒക്കെ ഉണ്ടാക്കൂലേ ഐസ് ക്രീം അതേപോലെ ജ്യൂസ് അതേപോലെ
ഉം.
അതേപോലെ പിന്നെ ഡെസേർട്ടൊക്കെ ഉണ്ടാക്കൂല്ലേ മാങ്ങ കൊണ്ട്?
ഒക്കെ ഉണ്ടാക്കാറ്ണ്ട് പിന്നെ കൊറച്ചൊരു അതാണ് പക്ഷേ ഏറ്റവും നല്ലത് ജ്യൂസൊക്കെ അടിച്ചു കുടിക്ക്ണാണ് അപ്പൊ പിന്നേം നല്ലത്.
ജ്യൂസിലൊക്കെയാവുമ്പോ നമ്മള് പിന്നേം ഷുഗറ് ഒക്കെ ആഡ് ചെയ്യേണ്ടി വരില്ലേ പഞ്ചസാരയൊക്കെ എങ്ങനേ കൂടുതലായിട്ട്
അത് ഓരോര്ത്തര്ടെ ഒരു ഇത്‌ അനുസ താല്പര്യം അനുസരിച്ചിട്ടാ മതി ശരിക്കും പർ ന്നാ അതിലൊന്നും പഞ്ചസാരൊന്നും ചേർക്കേണ്ട ആവശ്യം ഇല്ല. കാരണം അത്യാവശ്യം നല്ല മധുരവുള്ള മാങ്ങയെക്കെ തന്നെയായിരിക്കും നമ്മ്ടെ ഈ ചുറ്റുവട്ടത്തൊക്കെ ഒള്ളത് അപ്പ അയ്ക്ക് ഇഞ് പിന്നേം പഞ്ചസാര ഇ ടണ്ടാവശ്യ ഇല്ല.
ആഹ് ഹോ ഓക്കേ. അതില് ആഹ് പുളിയുള്ള മാങ്ങകൾ ള് പുളിയുള്ള മാങ്ങ പിന്നെ അടിക്കാൻ നിക്കണ്ടല്ലോ ല്ലേ
ആഹ് പുളിയൊള്ളേലൊക്കെ ആണെങ്കി കൊറച്ച് ഷുഗർ ആഡ് ചെയ്താ കുഴപ്പൊന്നുല്ല ആഹ് അല്ലാത്തേലെക്കെ എന്ത പറയാ ഷുഗറിടാണ്ട് നമ്മള് ഡയറക്റ്റ് അതിന്ന് ജ്യൂസ് അടിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്.
ആഹ് അഹ് അപ്പൊ ഈ മേടിക്കുന്ന മാങ്ങയാണോ അതോ മേടിക്കാത്ത എങ്ങനെയാ
മേടിക്കുന്ന മാങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊത്തൊരു കാലത്തൊരുതനുസരിച്ച് ഇത് ലെക്കെ ചെലപ്പം എന്തെങ്കിലും കെമിക്കൽസ് ഒക്കെ ചെലപ്പോ ഉണ്ടാവാം
ആഹ് ഇട്ട് പഴിപ്പിക്കുന്നത് ഒക്കെ അല്ലേ വേറെ എന്തെങ്കിലും കെമിക്കലൊക്കെയാ ആഹ് ഓ
പിന്നെ അതൊക്കെ എന്താണ് ച്ചാ കൊറച്ചൊന്ന് ഈ ഈ ചിന്തിച്ച് അതായത് നമ്മളെ ഇത്‌ വാങ്ങാൻ നേരത്തൊന്നു എഹ് കാര്യമായി ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാവും.
ഉം. പിന്നേ കൊറേ സ്ഥലം ലങ്ങളിലൊക്കെ എന്താണ് ഈ ചക്കയൊക്കെ ഇങ്ങനെ ഒണക്കി വെക്കുന്നത് പോലെ കണ്ടിട്ട്ണ്ട്. ചക്ക ഇങ്ങനെ ഒണക്കിയിട്ട് കപ്പയൊക്കെ ഇങ്ങനെ ഒണക്കി വെയ്ക്കുന്ന പോലെ അതേപോലെ തന്നെ ച ക്ക ഇങ്ങനെ ഒണക്കി വെക്കുക അന്ന്ട്ട് ഭാവിയിലേക്ക് ഇനി അന്ന്ട്ട് ആഹ് ചക്കപുഴുക്കൊക്കെ ഇണ്ടാക്കാം വേണ്ടി അതേപോലെ കട്ട് ചെയ്ത് ഒണക്കി വെച്ചിട്ട് നമ്മളിങ്ങനെ കാണാറ്ണ്ട് അത് നിങ്ങടെ അവടെ ചെയ്യ്ന്ന ഇതാണോ
അതായത് ഇബടെ അങ്ങനെ കോമണായി ട്ട് ഇവ്ടെ അങ്ങനെ വ എവിടേലൊക്കെ ഇങ് നമ് ഇ ഇവിടെ വീട്ടി ചെയ്തിട്ടില്ല പക്ഷെ എഹ് ക്കോ എന്താ പറയാ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെലതൊക്കെ അങ്ങനെ ചെയ്തു വെച്ചാ ആഹ് ആഹ്. അങ്ങനെ വെയ്ക്കുന്നവരൊക്കെ ഇണ്ട്
ചെയ്യ്ന്നുണ്ടല്ലേ
ഉം. പക്ഷെ ഇപ്രാവശ്യം എന്തായാലും ആരും ചെയ്ത്ട്ടില്ല.
ആഹ് ഇപ്രാവശ്യം
ആഹ് ചക്കയായി വന്നപ്പഴത്തേക്ക് ഇപ്പം മഴയായില്ലേ
പക്ഷെ അപ്പോഴേക്ക്യും ആവുമ്പയേന്ന് എങ്ങനെയാന്ന് ചോയ്ച്ച്ട്ട് ഇണ്ടെങ്കിൽ അത് അത് നമ്മള് പിന്നെ ഉണ്ടാക്ക ക്കുമ്പൊ അതൊരു ടഫായി ഇരിക്കുന്ന ഒരു പോലെ ഉണ്ടാവും അല്ലെ അത് നമ്ക്ക് പച്ച ടേസ്റ്റ് പോലെ കിട്ടത്തില്ലായിരിക്കും
തീർച്ചയായും കിട്ടില്ല്യ നമ്മളിപ്പോ സാധാ കഴിക്കുന്ന ആ ടേസ്റ്റ് കിട്ടൂല നമ്മളിപ്പോ ഇപ്പൊ അഹ് പുഴുങ്ങുഒക്കെ ചെയ്യാ ആ ഒരു പുഴുക്ക് പോലെ ആക്കി എട്ക്കാണെങ്കിൽ ആ ഒര് ടേസ്റ്റ്‌ കി ട്ടൂല ഞമ്മള് ഡയറക്റ്റ് ഇപ്പ ചക്ക പറിച്ചെയ്ത് ക്ലീൻ ചെയ്ത് പുഴുങ്ങൂലേ ഒരു ടേസ്റ്റ് കി ട്ടൂലതിന്
അതിപ്പോ എനിക്ക് തോന്ന്ന്ന് ഈ പൊറത്തേക്ക്‌ അതൊക്കെ കൊട്ത്ത് വിടാൻ വേണ്ടിയിട്ടായിരിക്കും മറ്റേ ആഹ് മക്കളൊക്കെ പൊറത്ത് പഠിക്കുന്നവരെ ക്കെയുണ്ടെങ്കി അങ്ങനെ ഒക്കെ കൊട്ത്ത് വിടാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ ഇന്ത്യക്ക് പൊറത്ത്
അതെ അതെ അതെ അങ്ങനെ ചെയ്യുന്നവരുണ്ട് പിന്നെ വീട്ടിലേക്ക്‌ ആവശ്യത്തിനൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്ത് വെക്കുന്നവരുണ്ട് പക്ഷേ ആ ഒര് ടേസ്റ്റ് കിട്ടില്ല
ട്ടേസ്റ്റ് കിട്ടില്ല അത്കോണ്ടെന്നെ നമുക്കങ്ങനെ പറയാൻ പറ്റില്ലല്ലോ അല്ലെ ഉം
പിന്നെ ചക്ക കഴിച്ചൂന്ന് പറയം ഉം ഉം
ഉം ചക്കകഴിച്ചു അങ്ങനെ
ഉം
നമ്മളിപ്പോ ഈ വരിക്കച്ചക്കയാണോ മറ്റേ കുഴച്ചക്കയാണെ എങ്ങനെയാ നിങ്ങൾക്ക് എങ്ങനെയാ അവിടെ താല്പര്യക്കെ നമ്മളിപ്പോ ചെലരൊക്കെ കൂഴച്ചക്കൊക്കെ കണ്ട അത് കഴിക്കത്തില്ല ലെ അതൊക്കെ എടുത്ത് കളയൊക്കെ ചെയ്യും അങ്ങനെയൊക്കെ അവിടെക്കെ ചക്കൊക്കെ ക്ഷാമാണോ ക്ഷാമാണോ അതോ എങ്ങനെയാ എന്ത് കിട്ടിയാലും അത് നമ്മളിങ്ങനെ വെറുതെ കളയോ
ക്ഷാമെന്ന് പറയാനൊന്നൂ ആഹ്എന്നാച്ചാൽ കുറവാണ് പക്ഷെ എന്താ പറ നമ്മുടെ ആവശ്യത്തിന് കിട്ടൊന്നുണ്ട്
ആഹ്
കൊറേയൊക്കെ മരൊക്കെ വി ഈ കൊറേപേരൊക്കെ കൊടുത്തു അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇപ്പം കുറവാണ് പൊതുവെ കൊറവാണ്
ഉം ഉം
ഉം പക്ഷെ എന്നാലും ഉണ്ട് പക്ഷെ മുമ്പത്തെ അപേക്ഷിച്ച് പ്പം കൊറവാണ്
പിന്നെ ഈ മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കി ഈ ചക്കയൊക്കെ വറക്കാനൊന്നും പറ്റത്തില്ല വെള്ളം കേ അങ്ങനെ ഒക്കെ പറയുന്ന ശെരി ആണോ അത് വരുത്തിട് ഉണ്ടേൽ എങ്ങനെയാ അതൊ ഭയങ്കര വൃത്തിക്കേടായിരിക്കൊ
അങ്ങനെയുള്ളത് ശരിക്കും ന്നമ്മക്ക് വർത്തയ്ഞാ കിട്ടുല കാരണം എണ്ണ വളത്തിരിക്കുമ്പോൾ അതില വെള്ളം ഉള്ളിൽ ഉണ്ടെങ്കിൽ അന്ന് ഈ ഓലി തെളക്കുമ്പോ അയില് കെട്ന്ന് ങ്ങനെ ആ വെള്ളം എറങ്ങി കെയ്യുമ്പോ ങ്ങനെ എണ്ണങ്ങനെ തെറിക്കും
ആഹ് ഓക്കേ
ആഹ് അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് ശരിക്ക് ഉള്ളൊന്നും ശരിക്ക് വെന്ത് കിട്ടില്ല
ഓക്കെ അതോണ്ടങ്ങനെ വെള്ളം ഇതായികയിഞ്ഞിട്ട് പിന്നെ ചക്ക വറുക്കാൻ പറ്റില്ലാന്ന് പറയുന്നത് ല്ലെ
ആഹ് അത് വറുക്കാം പക്ഷെ എന്താ പറയാ ഒരു ക്രിസ്പായിട്ട് കിട്ടില്ല ആഹ് ഒരു എന്താ പറയാ അത് തണുത്ത പോയത്പോലെണ്ടാവും
അതാണല്ലെ മഴ ആഹ് ശരി പക്ഷേ നമുക്ക അപ്പ പുഴുക്കണ്ടകുന്നതിലൊന്നു വല്യ കൊഴപ്പല്ല്യല്ല ലെ
ആഹ് അതന്നും കൊഴപ്പണ്ടാവു ല്ല
ഉം
ഉം അതിനൊന്നുംകുഴപ്പൊന്നും ണ്ടാവില്ല ബാക്കി വറക്കുമ്പോണ് അടുത്തൊക്കെ നിന്നെയ് ഞാല് എണ്ണ തെറിക്കും
ഈ ചക്ക കൊണ്ട് എന്തെങ്കിലും ജ്യൂസ് അങ്ങനെന്തെങ്കിലൊക്കെ കേട്ടിട്ടുണ്ടെ
ഇല്ല ഇല്ല ചക്ക കൊണ്ട്ങ്ങനെ ജ്യൂസൊന്നുംല്ല അതിന്റെ ഐസ്ക്രീമുണ്ട് ഐസ്ക്രീമ ഉണ്ട് ജ്യൂസ് ഒന്ന് ജ്യൂസ് ഒന്ന് ഇതുവരെ ഇല്ല ഇല്ല കേട്ടിട്ടില്ല
ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മധുരംക്കെ വന്നിട്ടേ അതരു വൃത്തികട അറിയില്ല എനിക്കറിയത്തില്ല അവഞ്ഞങ്ങാൻ ചോദിച്ചു നിങ്ങളുടെ ഏരിയൽ ഉണ്ടോ നിങ്ങളുടെ ആ പ്രദേശത്തൊക്കെ
ഇവിടെ ഇല്ല ഇല്ല ഇല്ല ഇവിടെ ഒന്നുംല്ല അങ്ങനെ
ഓഹ്. പിന്നെ ചക്ക ഇടിച്ചക്കാ ഏഹ് കറി വെക്കുന്നല്ലെ. ചെറിയ ചക്കയൊക്കെ എട്ത്ത് കറി വെക്ക്ന്നത്.
കറിയായാലും അത് എന്താ തോരം വെക്കുന്നാണെങ്കിലും രണ്ടും അടിപൊളിയാ.
പരിപ്പൊക്കെ ഇട്ടിട്ടാണൊ നിങ്ങള് കറിവെക്കാ. ഞങ്ങടെ ഏരിയേല് പരിപ്പൊക്കെ ഇട്ടിട്ടാ വെക്കാ.
ആഹ്. പരിപ്പും ഇട്ട് വെക്കും. അല്ലാണ്ടിം വെക്കും.
ആഹ്
ഉം
ഓക്കെ. പിന്നെ ഉപ്പേരി വെക്കും അല്ലെ. ഉപ്പേരി വെക്കും ഏതാപ്പൊ താല്പര്യം. ഉപ്പേരിയാണൊ അതൊ കറിയാണൊ?
എനിക്ക് കൊർച്ചൂടെ താല്പര്യം ഉപ്പേരിയാണ്.
ആണൊ. എന്നാ ശരി എന്നാല്.
ആഹ് ഓക്കെ, ഓക്കെ, ഓക്കെ